കേക്കാവോ ആ സുഖ ഇങ്ങനെയൊക്കെ പോകുന്നു അവടോ
ആ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഫുട്ബോളൊക്കെ അല്ലേ ഫുട്ബോൾ കളിയൊക്കെ കണ്ട് ഇങ്ങനെ ആരാധകരും ഒക്കെ ആയിട്ട് ഫ്ലെക്സൊക്കെ വെച്ച് അടിച്ചുപൊളിച്ച് നടക്കുന്നു
മഴയൊക്കെയെണ്ടാ?
ഉം മഴയൊണ്ട് ഫുട്ബോള് കളി കാണാറില്ലേ?
ആഹ് അങ്ങനെ വലുതായിട്ടൊന്നും കാണാറില്ല, അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല.
ധാരണയൊന്നു ഉം അങ്ങനെ ഫാൻന്റെ ആരാധനയൊന്നുല്ല ഞാൻ ബ്രസീൽ
മെസ്സിയോ
മെസി അല്ല നെയ്മർ നെയ്മർ നെയ്മർ
എനിക്കറിയത്തില്ല ഞാനങ്ങനെ കാണാറേയില്ല വല്ലപ്പോഴൊക്കെ കാണും
ടീമൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലൂടെ അതിലൂടൊക്കെ ഇങ്ങനെ എപ്പഴും കളിയാക്കി ട്രോളുകളടക്കവും അങ്ങനെ അങ്ങനെ അങ്ങനെ പോണ്
മെസ്സി ജയിക്കൂന്ന് ഒറപ്പുണ്ടോ
മെസ്സി തോക്കണം ആ നീമർ ജയിക്കണം ജയിക്കണം ടീം നല്ല ടീമാണ് ടീം വർക്കുണ്ട്വർക്ക് അതുകൊണ്ട നമ്മള് ടീമന്േഏറ്റവും നല്ല പമ്പൻ ടീമാണ് ലൗകകപ്പിലെ കമ്പ ടീ ആണൊലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിട്ട് ടീം ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ടീം അങ്ങനെ കുറേ റ കുടൽട്യമ പഴയ കകളിക്കാരന്മാർ റോബർട്ടോ കാർലോസ് രപത്തക്കാല വെ ൊണൾഡോ ഡിഞ്ഞോ റൊണാൾഡോ അങ്ങനെയൊക്കെ കുറേ പേരുടെ വിയർപ്പിൻ്റെ അധ്വാനം ആയി വന്ന ടീമാണ് പിന്നെ ഈ ബ്രസീൽ അങ്ങനെ അർജൻറീനയും ഉണ്ട് നല്ല ടീമൊക്കെ തന്നെയാണ് അർജന്റീന നല്ല ടീമൊക്കെയാണ്
പിന്നെന്താ ഇഷ്ടമല്ലാത്ത
ആരാധകര ഒരു ഫൗളുകളും മെസ്സിക്കൊക്കെ ഫൗള് വിളിക്കുന്നില്ല ീ പ്രഫർ അങ്ങനെയൊക്കെ വെർത്തു പോോക ആ ടീമിനെ അങ്ങനെ ഒരാളെ കളിയുടെ നിയമങ്ങളെല്ലാം തെറ്റിച്ചുക കൊണ്ടല്ലേ അങ്ങനെ അങ്ങനെ ഒരാളുടെ ഇത് വെച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഒരാളുടെ പേരും പ്രശസ്തി ീെച്ച നല്ലൊരു കളിക്കാരനാണ് മെസ്സി പക്ഷെ എന്ന് കരുതി ചുവപ്പ്ുകാരു കാണ വിചാരിക്കുക അതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ് ഫുട്ബോൾ നിയമപ്രകാരം കൊച്ച് കേടക്കെ അറിയുന്നത്ുന്നത് ആ
കൊച്ചുണ്ടോ വീട്ടി
ഉ്മ കൊച്ചു വീട്ടിയുണ്ട് കൊച്ചൻ ഇങ്ങനെ അമ്മ എവിടെ ഇറങ്ങിപ്പോയിരിക്കുന്നു സാധനം മേടിക്കാനുണ്ട് കടയിൽ പോയിരിക്കുന്നു അങ്ങനെ കൊച്ചൻക്ക ഒന്ന് ഭയങ്കര കരച്ച്
എത്ര മാസമായി
ഏ
എത്ര മാസായി കുഞ്ഞിന്
മൂന്നര
മൂന്നര എനിക്ക് ഉണ്ടൊരു കുഞ്ഞ് മൂന്നര മാസയതേ ഉള്ളു മൂന്നര നാല ആവാറയി സെയിം സെയിം ആയിട്ട് അവന വിടെ ഉറങ്ങുന്നു അതുകൊണ്ട ഞാൻ പിന്നെ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി
ആഹ അത് പിന്നെ വന്നപ്പോ കുഞ്ഞമ്മ വന്നു എടുത്ത് എടുത്തോണ്ട് പോയി കുഴപ്പമില്ല കരച്ചില് വന്നപ്പോൾ എടുത്തോണ്ട് പോയി
ഉം ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്ക് ഉം
ഉം ഉച്ചക്ക് കഴിച്ചു അവിടെ എന്തുവായിരുന്നു കറി
ഇവിടെ ചാളക്കറിയും ചാള പൊരി ച്ചതും തോരനും മോരും അച്ചാറും
ആ ആ ഇവിടെ ഞാൻ നമ്മളൊരു കസിന് വന്നായിരുന്നു അങ്ങനെ ഇച്ചിരി വിരുന്നൊക്കെ ആയിട്ട് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു
ഭാര്യയെ കുക്ക് ചെയ്യാൻ സഹായിക്കാറുണ്ടോ വൈഫിനെ
പിന്നെ സഹായിക്കാറുണ്ട് ജോലി ഇല്ലാത്ത സമയതൊക്കെ സഹായിക്കാറുണ്ട്
കറിയൊക്കെ വെക്കാൻ അറിയാവോ
അറിയാം വലിയ കുഴപ്പമില്ല ചിലതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഉണ്ട് ഇവരങ്ങനെ ഇതായിട്ടില്ല
വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യുവോ
വല്ലിയ കുഴപ്പില്ല
എത്ര നാളായി കൊറച്ചു നാളായതോ ഉള്ളോ കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിച്ചിട്ട് രണ്ട് വർഷം ആവാൻ പോകുന്നു
ഉം ഞങ്ങളടെ അഞ്ചു വർഷമായി ഏ
എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന കൊണ്ട് കൊഴപ്പമില്ല വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ വൈഫ്
കുഞ്ഞി
കുഞ് പിന്നെ ജോലിയ ഒരു ഇതാണ് ജോലി ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ് നൈറ്റും സെക്കൻഡ് ഷിഫ്റ്റാണ് ആ ഇന്ന് നെറ്റാണ് അങ്ങനെയൊക്കെ അത് വരുമ്പഴ ത്തേക്ക് സഹായിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാത്തപ്പോഴൊക്കെ സഹായിക്കും
ആ വൈഫിനേയും കൂടെക്കെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കണം അവര് ഒറ്റക്ക് കിടന്ന് ജോലി ചെയ്യുകയ അല്ലേ അവര് ഇടക്കിടക്ക് സഹായിക്കണ്ടേ കുഞ്ഞൊക്കെ ഉള്ളല്ലേ അപ്പൊ അവർക്ക് പാടായിരിക്കും ജോലിയൊക്കെ ചെയ്യാം അപ്പൊ നമ്മള കൂടെ കൊറച്ച് സഹായിക്കുകൊക്കെ ചെയ്യുവാണങ്കിൽ അവ ജോലിയൊക്കെ ചെയ്യും എളുപ്പയിരിക്കും
എല്ലാം സഹായിക്കാറുണ്ട് രാവിലെയൊക്കെ
ആഹ് രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് അവരുടെ കൂടെ എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് അവർക്കൊരു സഹായമായേന്നെ അല്ലെങ്കിൽ എല്ലാവരും തന്നെടന്ന് ചെയ്യണ്ടേ കുഞ്ഞിനെ നോക്കണം
ഉം ആ കുഞ്ഞു തന്നെ ഇരുപത്തിനാൽ മണിക്കൂറും കരച്ചിലും രാത്രി ഉറ ക്കാവുന്നില്ല ഓൾക്
ആഹ് അതാണ് അപ്പൊ പിന്നെ അതിന്റെ കൂടെ ജോലിയും കൂടെ ചെയ്യുമ്പോ റസ് വേണ്ടേ അപ്പ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം മ് ഉം നിങ്ങളടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
ജോലി കൊഴപ്പല്ല ജോലി ഒരു ഇതായിട്ട് ട്ട് പോവാണ് ചിലപ്പോ ഞാൻ മ മതിയാക്കിയിട്ട് പുറത്തോട്ടാണം പോവും ഗൾഫിലോട്ടോണം പോണന്നൊക്കെ വിചാരിക്കുന്നു ഉം ആ പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് പാസ്പോർട്ട് മുടങ്ങി കിടന്നായിരുന്നു
പുതിക്കാൻ കൊടുത്തോ
പുതുക്കാൻ കൊടുത്തു എല്ലാം കഴിഞ്ഞു പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ് കിടക്കുന്ന് ഇതുവരാ വന്നിട്ടില്ല പാസ്പോർട്ട് കയ്യിൽ അങ്ങനെ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു
ഓ പൊറത്തോട്ട് പോവാന ല്ലേ, അല്ല കുഞ്ഞിനെയൊക്കെ വിട്ടിട്ട് പോവാൻ വിഷമൊന്നുമി ല്ലേ?
കാര്യം ക്കാ ഒരുപാട് ബാധ്യതകളൊക്കെ ഒരുപാടായി. അപ്പം പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് കടം കേറി നിക്കുവാ അപ്പം നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല തുച്ഛമായ ശമ്പളമേ ഉള്ളൂ അപ്പ അതൊക്കെ കൊണ്ടിട്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടിയും, ലോണും ഒക്കെ ഉണ്ട് ലോണൊക്കെ അടയാൻ ഭയങ്കര പാടാ. അപ്പം പിന്നെ ആലോചിച്ചപ്പം എന്തായാലും പോയി നിന്നിട്ട് വൈഫിനെ പഠിപ്പിക്കാൻ വിടാന്ന് വിചാരിക്കുന്നു. പി എസ് സി കോച്ചിങ്ങങ്ങാണം
ഓ എന്നാ അങ്ങനെ വിട്. അല്ല, കുഞ്ഞ് വളർന്നിട്ടല്ലേ ഇനി പോവാൻ പറ്റൂ വൈഫിനായാലും ജോലിക്ക്.
വിട്ട് ട്ട് വീട്ടീന്ന് ഞാൻ പോയി കടങ്ങളെല്ലാം തീർത്ത് ഏഹ്, അവക്കൊരു ജോലി ലിസ്റ്റില്ലങ്ങാണം വരം ഉം, അപ്പഴും മതിയാക്കി വന്നിട്ട് പിന്നെ നാട്ടിലെന്തെങ്കിലും പരിപാടി നോക്കാം
ആ അതായിരിക്കും നല്ലത് അല്ലാതെ കടവായിട്ട് ഇവിടെ നിന്നിട്ട് പിന്നേം കടം ആവത്തേ ഉള്ളു ഇനി അങ്ങോട്ട് വിട്ട്പോയാലോ ഇപ്പൊ കടങ്ങ് തീർത്താ ഞമ്മക്ക് ആഹ് അതാ ഈ ജോലി പെർമനന്റ് അല്ലല്ലോ അ പിന്നെ അത് എപ്പഴാന്ന നമുക്ക് അറിയോ? ഒക്കത്തില്ല. ആ അപ്പ പിന്നെ അങ്ങനായാൽ ല്ലേലും ശമ്പളക്കെ കൊ കൂടുതലുണ്ടെങ്കി പിന്നെയും കുഴപ്പമില്ല കുറവാണെങ്കി പാടല്ലേ ആ അപ്പൊ പിന്നെ നിക്കാത്തെയാണ് നല്ലത് നമ്മൾ അത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇവി നിന്നിട്ടും കടവും തീരത്തില്ല വെറുതെ വർ ഷങ്ങൾ പോകയും ചെയ്യും അതിലും നിർത്തി പോകന്നതാണ്
ഉം, അതെ കടങ്ങളും കടം കേറി കൂടി കൂടി പോണുപ്പം പലിശയൊക്കെ അടയ്ക്കാതെയൊക്കെ വന്നപ്പം ഭയങ്കരമായിട്ട് കൂടി ഭയങ്കരമായിട്ട് കൂടി. സ്വർണം പണയത്തിൽ ഇരിക്കുന്നു എല്ലാം കൂടിയ ഭയങ്കര പ്രശ്നങ്ങ
ഓ അപ്പൊ ഇപ്പ എല്ലാം പുറത്തോട്ടൊക്കെ നല്ല ജോലി വേക്കൻസി ഒക്കെ കാണും
ഉ ഒരു കാറുണ്ടായിരുന്നു അതൊക്കെ വിറ്റ് കടം കയറി വിറ്റ് ഭയങ്കര ആഗ്രഹിച്ചച്ച് മോഹിച്ച് കൊതിച്ച് എടുത്തൊരു കാറായിരുന്നു അപ്പം അതും സി സി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടിയൊക്കെ ആയപ്പം സി സി അടക്കാൻ പറ്റാതായപ്പം കാറങ്ങ് കൊടുത്തു
അന്ത് കൊഴപ്പ ഇില്ല ഇനി സമയമ ഉണ്ടല്ലോ നിങ്ങള്ൾ കളത്തി പോയി അത്യാവശ്യം കഷക്കെ ഉണ്ടാക്കി കടവെല്ലാം തീർത്ത് വൈഫിിന ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുക്ക് സി സിട്ട് പുതിയ കാർ എടുത്തുകൂടി അപ്പൊ അതല്ലേ നല്ലത്
ഉം മത്തം അങ്ങനെ എടുക്കാൻ നോക്കാന്ന് വിചാരിക്കുന്നു
ഉം
അങ്ങനെ നോക്കുവ എല്ലാം കുറേ സ്വപ്നങ്ങളുണ്ട്ങ്ങനെ ഇപ്പൊ ഒരു അടുത്തൊരു ബിസ് ക്കെ വന്നായിരുന്നു നല്ലൊരു ബി പ്പറ് വന്നു പാസ്പോർട്ട് കൈവ ന്ന്ട്ടില്ല പാസ്പോർട്ട് അയച്ച കൊടുത്താലെ പോവാൻ പറ്റ ട്ടത്തൊള്ളത് റെഡിയായില്ല അതിനി വേറെ ആരെങ്കിലും കേറി പോയോന്ന്റിയ ത്തില്ല ഇന്ന് എനിക്കൊരു മെസേജ് വന്ന് പാസ്പോർട്ട് ഡിസ്പാ ചെയ്തെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നാളെ മറ്റന്നാളോ പാസ്പോട്ട് വരുമായിരിക്കും മ മറ്റേ ജോലിയുടെ കാര്യം പിന്നെ ഞാൻ ചോദിച്ചതുമില്ല. അന്ന് ഞാൻ പറഞ്ഞു പാസ്പോർട്ടിന് പാസ്പോർട്ടിന് റീ ഇഷ്യൂ കൊടുത്തിരിക്കയാണ് കൊടുത്തതേ ഉൾ താങ്ക് യൂ. പിന്നെ റീഇഷൃ വിന് കൊടുത്തിരിക്കുകയാണ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുമന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഏജൻറ് പറഞ്ഞത് അത്രയും നാള് നിൽക്കുമോ എന്ന് അറിയത്തില്ല. വെയിറ്റ് ചെയ്യുമോ എന്ന അറിയത്തില്ല ഏജൻറ്റ് അവിടെ വേക്കൻസി ആവശ്യ അത്യാവശ്യമാണതുകൊണ്ട് ആളെ പെട്ടെന്ന് എടുക്കാൻ സാധ്യതണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പോയിക്കാണാനാണ് സാധ്യത അത് പിന്നെ ഞാൻ ചോദിച്ചില്ല ഇനി പാസ്പോർട്ട് വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു വെറുതെ അല്ല രണ്ടു ലക്ഷം രൂപ കൊടുക്കണം
ആ് പൈസാവുംടിക്കറ്റും അങ്ങനെള്ള സംഭവത്തിനുഎല്ലാത്തിനും പൈസ കൊടുക്കണ്ടേ അതായിരിക്കും ഉംഇവിടെ അമ്പലത്തിലേ ഉത്സവത്തിന്റെആ . ഇവിടെ ഞങ്ങടെ അവിടെ ഒരു അമ്പലത്തി ഉത്സവം
ഇപ്പോഴും ഒരു ഉത്സവോ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞില്ലേ
കഴിഞ്ഞു എന്നാല് ലാസ്റ്റ് ഇവിടെ ഒരു ഉത്സവം കൂടി ഉണ്ട് ഞമ്മടെ എൻന്റെ വീട്ടിന്റെ അടുത്തൊെ ഇങ്ങനെ മാർച്ചൊക്കെ ആവുമ്പോ തീരും പക്ഷെ ഇവിടെ എന്തോന്ന് അറിയത്തില്ല ഇവിടെ ഒരു ഉത്സവം കൂടെ ഉണ്ട് നാളെയാണ് ഉത്സവം അതിന്റെ പാട്ടും ബഹളും ഒക്കെ നടക്കുന്നു ഏ
ഹസ്ബൻഡിന്റെ വീടാണോ
ഓ ഹസ്ബൻറിിന്റെ വീട്ടിൽ നിൽക്കുവ ഞാൻ ഇ വന്ന മൂന്ന് മാസ ആയപ്പോ ഇനിി വന്ന് ഇനിയിപ്പം വല്ലപ്പോഴും എന്റെ വീട്ടിലോട്ടൊക്കെ പോ പറ്റു ഇവിടെ നീക്കാൻ പറഞ്ഞു ഹുസ്ബൻഡ് ന്റെ വീട്ടിൽ അച്ഛൻ മാത്രം ഒള്ളു അത്രേള്ളൂ അച്ഛനും ഞാനും ഹസ്ബൻഡും വി ഞ്ഞേയുള്ളൂ അമ്മയില്ലപ്പ പിന്നെ പ അച്ചനെ ഒറ്റക്ക് ഇടണ്ടാന്ന് ഇവിടെ നിക്കുന്നു അമ്മ മരിച്ചു പോയി പത്ത് പന്ത്രണ്ട് വർഷം അയി ആ അപ്പ ഇങ്ങനെ നീക്കും
ഉ ഹസ്ബൻറ് എങ്ങനെ കെയറിങ്ങ ഒക്കെ ഉണ്ടോ
ആഹ കൊഴപ്പൊന്നും ഇല്ല നല്ല ഇല്ല പാവ കുഴപ്പമൊന്നുമ ഇില്ല
മദ്യപിക്കാറുണ്ടോ
ഇല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല ഡീസന്റ് ആയിട്ടുള്ള ആളാ ഉം
അങ്ങനെയൊക്കെയുള്ള ഒരാളെ കിട്ടാൻ കിട്ടാനൊക്കെ പാടാ ഇപ്പഴാത്തേക്ക് മദ്യപിക്കാത്തേക്കെ അങ്ങനെ മദ്യപിക്കാ ആരുമില്ല അങ്ങനെ കേട്ട
ആഹ് എല്ലായിടത്തും മദ്യപാനത്തിന്റെ അസുഖങ്ങളൊക്കെ തന്നെ. എന്നാ ശരി വെക്കട്ടെ
ഓഹ് ശെരി ശെരി